എന്തൊക്കെണ്ട് വിശേഷം സുഖം തന്നെയല്ലേ
മഴ ഉണ്ടായി ഇരുന്ന ഒരു പതിനൊന്ന് മണിവരെ അതിന് ശേഷം മയപെയ്തിട്ടില്ല ഇപ്പൊ നല്ല വെയില്
ആഹ ഇവിടെ മഴൊക്കണ്ട്
ഏ ഇപ്പോ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പളാ വെയിലായത് നല്ല വെയില്
ആഹ ആണല്ലേ കുട്ടികളൊക്കെ സ്കൂള്ട്ട് വരാനായോ?
ചായടിക്കെ കഴിഞ്ഞ് മദ്രസയിൽ പോവാറായി
ഹേ വര് വൈകുന്നേര മദ്രാസ അവിടെ?
ഉം മൂന്നരക്ക് സ്കൂൾ വിടും ഉം മൂന്നരക്ക് അതല്ല ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ്സ് വരെ നാലര റ്റു ആറ് വൈകും വൈകീട്ട്. അഞ്ചാം ക്ലാസ് മുതൽ പന് രണ്ടാം ക്ലാസ് വരെ പിന്നെ രാവിലെ ആറേക്കാല് തൊട്ട് ഏഴേ മുപ്പത് വരെ.
ഏയ് അമുക്ക് വേറെ ആഹ്
ആ ചെറിയ
ഏഹ് ഇപ്പ സുഖാണെല്ലോ
രാവി
ഇവിടെ ആല ഇവിടെക്കേ ആറ് മണിക്കാ ആണ്ലേ സ്കൂൾ എപ്പളാ തൊടങ്ങാ അപ്പം ഒമ്പതരക്കാ.
സ്കൂൾ ബസ്സൊക്കെ വന്നാ അയ്യ അഹ് പത്തുമണിയാവും.
എങ്ങനെ ഗവൺമെന്റ് സ്കൂളിളന്നെ ആണോ?
സാധാ ആഹ് ഗവൺമെന്റ് സാധാ സ്കൂളെന്നേണ് മാനേജ്മെന്റ് സ്കൂള്
മാനേജ്മെന്റ് ആ അല്ല അപ്പം നാല്
ഇല്ല ഇല്ല ഇവിടെക്കെ പത്ത്റ്റു മൂന്നര.
ആണ്ലേ എല്ല അങ്ങനെ ഏ എത്ര വരേണ്ട്? ആ ഏഴ്‌ വരെ
ആ അതെ ഒന്നാം ക്ലാസ് എൽ കെ ജി യു കെ ജി
ആ ആണോ? വെടെ ക്ക നാലര്ക്കാട്ടോ വ്ടാ
ദെൽത്തൊക്കെ നാലര്ക്കാവ്ട
ഉം എൽ കെജി യു കെജി മൂന്നരക്ക് വിടോ? പിന്നെ ഒന്ന് തൊട്ട് നാല് വരെ നാലര്ക്ക് വിടും പിന്നെ അഞ്ച് തൊട്ടേ പ ത്ത് വരെള്ളത് നാല് മണിക്കു വിടും പല പല ടൈമാ ആഹ്
അയെ ഇവര് മദ്രസ് പറഞ്ഞാല് ആഹ് ഇവര് മദ്രസ് പറഞ്ഞാൽ പല സമയത്തും മക്കൾക്ക് പോകാല്ലേ ഏഴര തൊട്ട് മുതല് സ്കൂൾ ബസ്സ് വരാൻ തുടങ്ങും ചില സ്കൂൾന്ന് പല പല
ആഹ് അതാണ്ല്ലേ ആ ആ ആ
പക്ഷെ പഠിക്കാ സമയം കൊറവായിരിക്കും നാലരായാലേ നാല
ആണ് നാലര ആഹ് തെ ഇവിടെ അങ്ങനെന്നെയാണ് അഞ്ച് മ അഞ്ചാം ക്ലാസ്സ് തൊ ട്ടേ പ പ്ലസ് ടു വരെ ഉള്ളത് ആറു മണി തൊട്ട് എട്ടര വരെ രണ്ട് മണിക്കൂർ ഉണ്ടാവും പിന്നെ ഒന്ന് തൊ ട്ട് അഞ്ച് വരെ ഏഴര തൊട്ട് ഒൻപതര വരെ
ഏഴര തൊട്ട്
ഒൻപതര വരെ പിന്നെ അതിന്റെ ഇടയിൽ സ്കൂൾ ബസ് വരുന്നവനൊക്കെ നേരത്തെ വിടുട്ടോ മദ്രസ് ന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണോല്ക്ക് ഏഴണി എട്ടണി ഒമ്പണിക്കൊക്കെ ബസ് വര്നരാ ആ അവരെ ആ ആ ആ എന്ത് എന്താ ചായക്ക് എന്താ സ്
പു മാവാ ഉണ്ടാക്കിയത് സേമിയൊപ്പുമാവ്
ഉപ്പ്മാവ് ആ കു
ആ കുട്ടി ആ ഇഷ്ടാണ് എപ്പോഴൊന്നും ഉണ്ടാക്കിയാ പറ്റൂല ഇടയിലൊക്കെങ്ങെനെ മാറ്റിം മർച്ചുണ്ടാ
ഉഹ ആണ് ലേ പിന്നെന്താ ഉച്ചക്ക് എന്തേ
ചാെർക്കച് ചോറ് ബീഫ് പെരുന്നാൾന്റെ ബീഫ് ഉം ഉം ആ ലാസ്റ്റത്തെ ബീഫ്ന്നെലച്ച്
അ ഹാ ആ ഇവിടെനീ ഉണ്ട് കഴ്ഞ്ഞിട്ടിയ പിന്നെ ബീഫ് കൊറേ എന്നും
ആ അതെ പക്ഷേ പല മോഡലായിവ കണ്ടാതുകൊണ്ട് പല രീതിയിലും വെക്കും
അഹതാണ്
അങ്ങനെ ക്ഷെ ന്നാ ഞങ്ങക്ക് കൊറച്ച് ആ ആ മടുപ്പ എപ്പഴും കഴിച്ച മടുപ്പാ
അ മട്
എന്റെ മക്കൾക്ക് ഒരാക്ക് ഇഷ്ടാണ് മൂത്തോന് ഇഷ്ടാ ബീഫ് ഉം തിന്നാനാള്ണ്ടായ പിനെ അത് ഒന്നും ണ്ടാവൂല വേഗം തീരൂലെ
ഹ ഹ ഹ ഹ ഹാ അയ്നൊക്കെ വെച്ച ഒരു കിലോ വെ ത് അഞ്ഞൂറായി മാറല്ലോ ആ
ഉം ഉം
തെല്ലാം
ആ ഒര് മൂന്നര നാലര ആ നാലര കിലോനൊക്കെയരം കിട്ടീട്ട്ണ്ടാവ
ആണോ ഏ അത്രെക്കെ കിട്ടിട്ടാെള്ളൂ പള്ളിക്കന്ന് കിട്ടല്
പലോട് ത്തും പല രീതിയിലുണ്ടാവുലെ
ആ ഓ ഇവിടെന്ന് അയ്നെ വീട്ട്ന്ന് അല്ല വീട്ട്ന്ന് കൊണ്ടോന്ന കൊണ്ട് വര്ണോല്ണ്ടാവും പിന്നെ പള്ളിക്കെന്ന് കിട്ട്ണതും അങ്ങനെക്കെണ്ട് അതോണ്ടൊര്പാട്ണ്ടാവേ പിന്നെ ബ്ട് ഓല് മറ്റുള്ളോരെ സഹായിക്കാനൊക്കെ പോകുമ്പോ അങ്ങ അങ്ങ കിട്ടണതുണ്ട് ആഹാ എ
ആഹ് അങ്ങനെ പിാളൊക്കട എവിടെ പോവാനൊന്ന പറ്റ കീട്ടില്ല
മഴയായിരുന്നല്ലേ പെരുന്നാൾക്ക് ആ ഹ ആഹഹ ഇവിടെ അങ്ങനെയായിരുന്നു മഴന്ന ആയിരുന്നു പള്ളി പോണ സമയത്തൊക്കെ മയരുന്നു ആഹ ആഹ് ആ അല്ല അവിടെ പള്ളിന്റെ ടൈമായിരുന്നു മഴ പിന്നെ ഉച്ചേന്റെ ശം - മായല്ലായിരുന്നു കേട്ടോ കൊറവേ
പൊടിഞ്ഞിട്ടുണ്ടായി മഴ
ആ പ അതാണ് പലേ സ് സ്ഥലത്ത് പലേ ഇതല്ലേ അങ്ങനെ
വേറെ എന്തൊക്കെയാ രാത്രിരിക്കൊക്കള്ള ഭക്ഷ
അത് ഉച്ചക്കൊക്കെ ഉച്ചക്ക് ഉണ്ടാക്കുമ്പോ കൂട്ടത്തി രാത്രിക്കൊക്കെ കൂടി ഉണ്ടാക്ക ഒരുമിച്ച ഉണ്ടാക്കല
മക്കളൊക്കെ സ്കൂൾട്ട് വന്നോ ആ അതെ ന്ന് പ്പൊ ഇൻക്ക് ത്രികക്കിനി ഇണ്ടാക്കണം ചോറ് തുണ്ട് കറിയൊക്കെ ഇണ്ടാക്കണം മീൻ ആ മീനൊ ആ മീനൊക്കെ ഉണ്ട് ഇനിപ്പോ അതൊക്കെ വെക്കണം മുറിചെച്ചത് തന്നെയാണ്
ആണ്ലെ ആഹ് ആഹ്
ചെമ്മീൻ കറിയൊക്കെ ചച്ച ചെമ്മീനെക്ക നന്നാക്കിച്ചിട്ടുണ്ടായി പിന്നന്ന കണ്ടന്നോ
കറിയ വക്കാങ്ങള്
മക്കക്കൊക്കെ വറക്കേണ്ടി വരും
ആഹ്
ചെമ്മീനാകുമ്പോ കറിയക്കുമ്പോളോ ടേസ്റ്റ് അതും ചെമ്മീന ഞാൻ കറിയക്കാന്നു വിചാരിച്ചു ത്തത് ഉം ഉർക്ക അല്ലേ ചെമ്മീൻ ബിരിയാണി കണ്ണീർ ഭയങ്കര ഇഷ്ട ഇവർക്കൊക്കെ അത് ഭയങ്കര ടേസ്
ആണേല്ലേ ആ
അതിപ്പോ എങ്ങനെ വെച്ചാ നല്ല ടേസ്റ്റ് ഏത് മോഡല് വെച്ച
ചെമ്മീനമ്മളെ കുട്ടികള് കഴിക്കുല്ലേ ഇവിടെ ഇന്റ
ഉം ഓ ന്റ മക്കക്കും ഭയങ്കരിഷ്ട ഉം ന്റെ ചെറിയ രണ്ടാമത്തവന് ഏത് മീനങ്ങനെഷ്ടല്ല ചെമ്മീൻ നല്ല ഇഷ് ട്ടാ അത് പൊരിച്ചു കൊടുത്താ മതി
ഏ അതെല്ലേ ചെലോൽക്ക് രോരോ ഇഷ്ടങ്ങളല്ലേ മീൻ മതി ഇലക്കറികളൊന്നുഷ്ടല്ല പച്ചക്കറികള് വല്യ ഇഷ്ടല്ല ഉം അതാണെ
ക്കെ പറഞ്ഞന്ന് കൊടുക്കണം കൂട്ടിപ്പിക്കണം കൂട്ടാന് ന്നാലും ഒ തിന്നൂല്ല
സ്കൂൾന്നൊക്കെ കഴിക്കും ഇവിടന്ന് കയ്ക്കൂല അത്രേള്ളോ സ്കൂൾ പ്പൊ പലതര ഓരോ ദിവസം ഓരോ ഇതല്ലേ
ട്ടാൻ പകരം കൊടുക്കാണ്ടാവും
ആഅതാണ് നമ്മള് കൈക്കൂലാ പറയുമ്പോ നമ്മള് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കല്ലോ മ്മ്ഹ് ഹ് അവനോടു ഇന്നോടറയ് മ്മച്ചിണ്ടാക്കണ കറി രസല്ല ഞങ്ങള്
ആ അവര് അഭിപ്രായം പറയും ചെല സമയം പ ചെലസറ് അത് നല്ല കാബേജ് തോരന് ണ്ട് എന്തൊരു ടേസ്റ്റാമ്മാ റയും കാബേജും മൊട്ടയും ഒലത്തിയത് എന്തൊരു ടേസ്റ്റ് കറി ചെൽപ്പോ വർക്ക് ടേസ്റ്റ്ണ്ടാകും ചെൽപ്പോ ടേസ്റ്റ് ഇല്ലാത്ത പറയും ചെയ്യൂട്ടോ
ആ ആ
ചോറ്
പിന്നെ വലക്ക് ചെറിയ കുട്ടികളല്ലേ എരി വല്ലാം ഇഷ്ടല്ലല്ലോ
ഒന്നുണ്ടാവൂല എല്ലം കുറവാക്കണ്ടാവും എരിവോക്കെ
ഏ ഉണ്ടാവലേല എരിവോക്കെ കൊറവായിരിക്കല്ലോ നമ്മള് വടെ വീട്ടിൽ അറിയണ എല്ലാരതും കൂടി നോക്കിട്ടല്ലേ നമ്മള് ണ്ടാക്കാ അഹ്
എല്ലാത്തിലും എരിവും പുളിയൊക്കെ കൂടിയാലന്നെ എല്ലം ടേസ്റ്റ് ട്ട്ണ്ടാവുള്ളൂ ഭക്ഷണങ്ങളിങ്ങനെല്ലാതിന്റേതായ രീതിയിലൊക്കെ വേണം ന്നാലെ എല്ലാ ഭക്ഷണോം ടേസ്റ്റ് ണ്ടാവൂ
പിന്നെന്താണ് ങ്ങളെങ്ങനെ പച്ചക്കറി
പച്ചക്കറിക്ക ഞാൻ നടാറ്ണ്ട് കുഴിച്ചിട്ട ഇണ്ടാവൂലന്നാ പറയാട്ടാ പച്ചക്കറി നട്ന്നാ പറയാ അല്ലെ ആഹ് കുഴിച്ചിട്ന്ന് പറഞ്ഞ ഞ്ഞമ്മ കുഴിച്ചി ഇടുക അല്ലെ മ് മ് മ് നട്ക പറഞ്ഞാല് നട്ട് പോവ മേലൊന്നന്ന് പയ്യെ നട്ട് പോകില്ലേ നമ്മള് അങ്ങനല്ലെ പറയാ
ആഹ് ആഹ് ആണല്ലെ ഓ ഹി ഹി ഹി ഹെ
മ് ആഹ് ചീരെക്കെ ഞാൻ നടാറ്ണ്ട് കവർ ലോക്കായ് റ്റ് കോയിആള് ണ്ടായിറ്റ് കോഴ്യളൊന്നും വെച്ചേക്കൂലല്ലോ എല്ലം തിന്ന ആഹ് മറ്റേ മൊട്ടക്കോ
ആഹ് ഓല് എലകളൊക്കെ കഴിക്കും
അപ്പഞാനൈന്റെഷം ക ഇപ്പ ഞാന് മുകളില് കവറിലങ്ങനെ ന നട്ട് പിടിപ്പിക്കും കവർലും പാത്ര പ്ലാസ്റ്റിക് രണ്ടൂണ്ട് ചോപ്പിന്റെ വിത്താണ് ഇൻക്ക് കിട്ട്യേത് ആദ്യം കിട്ട്യേത് പിന്നെ ഇൻക്ക് പച്ച ഇൻക് എവ്ട്ന്നോ കിട്ടി എവിടനൊര് ഇ ഞാൻ പറിച്ചോണ്ടന്ന് അതിമ്മന്നായി പച്ച പിന്നെ പചീമ് ചോപ്പും ണ്ടാവാൻ തൊടങ്ങി രണ്ട് കളറൊക്കെ ണ്ടാവൂലെ രണ്ടുകൂടെ കൂടിക്കലർന്നു ഏതായാലും ചോപ്പിന്റെ വിത്താ ഞാൻ എട്ത്ത് വെക്കാറ്ള്ളത് അടുത്ത വർഷ പിന്നെഅങ്ങനെ
ആ ണല്ലെ ആ
ഇക്കാൻ ഇത്‌സമയം കിട്ടില്ല ആആയിക്കോട്ടെന്ന ഓക്കെ
ആയി കൊ